മ്
ഹലോ
എവിടെ ചെങ്ങായി ജെത്ത വർത്താനം ആ സുഖമാണ് കേക്കൺല്ലേ ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട്
ഇത് വെക്കോ
എന്താ കൊച്ചേ ഒരു മന്തി അടിക്കാൻ പോയാലോ
എടാ ഞാ ഇവിടെ ഈയെട മന്തിയൊന്നും പറല്ലേ പൂതിയൊരുത് നിക്കാ വെച്ചാ
നോക്കിയ ങ്ങട്ട് വരാ ഇപ്പൊ ഞമ്മളെ നാട്ടില്
ദേ യിവിടുന്ന് മുപ്പത്തഞ്ചിലോമീറ്ററ് പോണം ഒര് മന്തി തിന്നണെങ്കില് അതിന് ഒന്നര മണിക്കൂർ അവിടെ പോയി ഓലോട് പറഞ്ഞ് കാത്തിരിക്കണം മന്ദപ്പ് പരിപാടിയാണ് ഇവിടൊക്കെ
ഇവിടൊരു നല്ല ബിരിയാണി കൂടിയിയ്യടോ
ഇവിടത്തെ ബിരിയാണിന്റെ അവസ്ഥ എന്താറിയോങ്ങക്കി ഒരു കോഴി പീസും ഉണ്ടാവും വലിയൊരു ഉരുളങ്ങേങ്ങ് ഉണ്ടാവും ഒരു വലിയ ഒരു കജിനുള്ള ഉരുളങ്ങേങ്ങ്
ഏയ് ഇവിടെ ഫ്രീയൊന്നുല്ലല്ലോ പ്രശ്നൊന്നില്ലല്ലോ എന്ത് പ്രശ്നൊയില്ലല്ലോ അലോ ഇതിനൊറണം വട്ടുപോയോ ഹലോ
ആഹ് പ്പ കേക്ക്ണ്ടോ
ആഹ് ണ്ട് ലിണ്ട്
ആഹ് പ്പ ശരിയായി അന്റെ ബുദ്ധിമുട്ടെനിക്ക് മനസ്സിലാവണ്ടിനു നാട്ടിലാണെപ്പൊ ഡെയിലി ഓരോ മന്തി അടിച്ച് ഇങ്ങനെ ഏ ഒരു സ്ട്രെസ്സ് വരുമ്പോ അപ്പ മന്തി ഏ
നാട്ടിലാണെ നമുക്ക് പിന്നെ ലഹരി അഡിക്ഷന് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും ഒരു സാ കാരണം കി ട്ടാകാത്ത ഇങ്ങനെ ഓരോരുത്തരെ പുടിച്ച കുറ്റി മന്തിക്ക് പോകാന് അതാണെങ്കി എല്ലാ ദിവസവും എന്തോ ദോശ കൊണ്ട് കിട്ടും ചോദിച്ചോ അങ്ങനെ പോകും ഇവിടെ എത്തിയോ ഭയങ്കര മിസിങ്ങാട്ടോ
ഭയങ്കര മിസിങ്ങാ ഞാൻ ശരിക്കും മൻ മൻ ബിരിയാണിയല്ലാതെ ചോറും കിട്ടൂല
അല്ല ഇവിടെ ഇതിടും നല്ല ഇരുവറുപ്യയ്ക്ക് ബീഫിന്റെ കറി കിട്ടും അയിലന്നെ ഇവിടെ അറിയുന്ന ഒരാളായതുകൊണ്ട് നാലഞ്ച് ബീഫിന്റെ കഷ് ന്നട്ടരും അതൊക്കെണ്ട് പക്ഷെ നല്ലൊരു ബിരിയാണി കഴിച്ചണന്നൊണ്ടെങ്കില് ഇവിടെ ഒരു കേരള സൈക്കാറഞ്ഞൊരു ഹോട്ടല്ണ്ട് നമ്മ ഇവിടുത്തെ ഫുഡ് കാരണം നല്ല അടിച്ച പൊറോട്ട കി ട്ടും അവിടെ പണി എടുത്ത ഒരു ചങ്ങായി ഇവിടെ വന്ന് തുടങ്ങിയതാണ് അപ്പൊ ഓന്റെ ഓന്റെ ഹോട്ടലില് കിട്ടും അതിലെ പ്രശ്നം എന്താച്ചാല് ഇവന്റെ എന്നെങ്കിലും ഒരീസോള്ളൂ നന്നാവുക എല്ലാ ദിവസവും നല്ല ബിരിയാണി ആവൂല്ല ചെല ദിവസം ആകാപ്ലങ്ങും
പ്ലക്കൂല്ലേ
ഞമ്മള് സെലക്റ്റീവായിട്ട് കഴിക്കണം അപ്പോള്ളൂ പരിപാടിയെടുക്കാ നോർമലി ഇവിടത്തെ ബിരിയാണിന്ന് പറഞ്ഞാല് ഒരു ചിക്കൻ പീസുണ്ടാവും തെക്കൻ എന്നിട്ട് വല്യയൊരു ഉരുള കെഴങ്ങുണ്ടാവും ഒരു ഉരുളകെഴങ്ങ് മുഴുവേം വേവിക്കാണ്ടങ്ങനെ ഇട്ടാണ്ടാക്കും
മുട്ടയിണ്ടാവല്ലേ
മുട്ട ചെലപ്പോഴുണ്ടാവാ മുട്ട എപ്പളുവൊന്നും കിട്ടൂല
അയിലെ ഞാനിപ്പോ ഇങ്ങനെ കടേലെ ഇവടെ നല്ല പണിയാ പണിയൊക്കെ എടുത്തിങ്ങനെ കുയങ്ങി വിയർത്ത് അഹ് എന്നിട്ടപ്പഞ്ഞിങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാൻ നിക്ക കുറച്ച് ഫുഡ് ഒരു ഏഹ് ഒരു മന്തിക്കെ അടിച്ചാ അൽഫാമും കൂട്ടി ഒരു മന്തി അടിച്ചാല്
പറല്ലേ പറല്ലേ ഇന്ന് രാത്രി ഇപ്പ ഒരു ഷെയ്ക്കും ഒരു മുട്ടറോളും തിന്ന്ങ്ങാണ്ട് ട്ട്റോള് അർഞ്ഞ പൊറോട്ടേന്റെ ഉള്ളില് കുറച്ച് മുട്ട ചിക്കി ഇട്ടിക്കാണ്ട് നാലഞ്ചുള്ളിയും രണ്ട്
ഇജ്ജി വെല കളഞ്ഞുട്ടോ ഞമ്മള് പണ്ട് ആ ഡെയിലി മന്തി കയിച്ചിരുന്ന ഒരു കാലം ശ്ശേ ജ്ജി മു
ഇന്നാ ഇവിടെ അതില്ല
മുട്ടറോളു മ്മളെക്ക് ക്ക് എന്താ ഒതുക്ണ് ച്ചേ
ഇവിടെ അതില്ല മുത്തുമണീ എന്ത് ചെയ്യാന ണ്ടെങ്കി ഞമ്മള് കയി ക്കൂലേ
ഒന്നല്ലങ്കി സർവൈവലിന്റെ ഭാഗമായിട്ട് വന്ന് അവിടെ ഇണ്ടാക്കിയെങ്കിലും നോക്കണ്ടിന്നു മന്തിട്ടോ
അല്ല അത്ണ്ടക്ക ഇണ്ടാക്കണം ന്ന്ണ്ടെങ്കി അതിനുള്ള ഒരു സെറ്റപ്പും സാനങ്ങളൊക്കെ വേണം ഇവടെ ഞാൻത് എന്തണ്ടാണ്ടാ മന്തി ണ്ടാക്ക നോക്കണം കുക്കറെന്നെ കേടാടാ വിഷിന്റെ ഉള്ളി കൂടി ഒരട്ടര് ദ് ണ്ടാക്കിക്ക്‌ മ്മ
താക്കാവേണ്ടിട്ട് ളക്കേങ്‌ മഞ്ഞ പൊടി മുളക് പൊടി ഒക്കെ ഇട്ട്ക്കാണ്ട് പൂക്കിച്ചാച്ചതാ ഫസ്റ്റ്ത്തെ വിശിലണ്ട് വന്ന അപ്പൊ ഒക്കപ്പാടി മോള പൊടിയും ഒക്ക
നല്ല മഞ്ഞ വെള്ളംങ്ങനെ അപ്പൊ ന്തറിയോ അയ് വള്ളം കൊറച്ച് പാരണേ വെള്ളം തോന പാർന്ന പൊന്തി വരുയ്
ഒരു ഉരുളക്കേങ്ങ് മൂടാൻള്ള വെള്ളാ പാർന്നിട്ടുള്ളൂ
ഒരു ഉരുളക്കെങ്ങേ വേവിച്ചാന് അത്ര വള്ളം വേണ്ട അത് മൂടാനുള്ള വള്ളത്തിൻ്റെ ആവശ്യല്ല അതറിയില്ലേ അനക്ക്
എന്നാലും ഞമ്മള് പറ ചെറിയ ഉർള്ളക്കേങ്ങടാ ചേബിൻ കൂട്ടിന്റെ അത്രയോള്ളങ്ങാണ് ചെറുതീ എന്നിട് അടു തോയ് വെള്ളം സംഭവം മൊത്തം ഇതാണ് കേടന്ന്ക്കാ ആവുമ്പോ
ഉം ഏതായാലും ഓര് കുക്കറൊക്കെ ഇണ്ടെങ്കി ഇപ്പൊ അടിപൊളി ആയി അയ്ക്ക് കൊറച് സൺ ഫ്ലവറോയിൽ അങ്ങട് പാർന്ന് വള്ളോം പാർന്ന് ഉപ്പൂട്ട് ഏ ആ പ ട്ടിയ ഇലക്കങ്ങട്ട് ഇട്ടിട്ട് അരിയും ഇട്ടിട്ട് ഏ ഒന്നട്ട് വേവിച്ചെടുത്താ ചിക്കനും പാടെട്ട അടിച്ചാല് മന്തി മസാല ഇ
ഈ കുക്കറ് പൂർണ്ണമായും കേടാണെന്ന് എപ്പോള മനസ്സിലാക്കിയതറിയോ
ആഹ്
ഫസ്റ്റത്തെ റാവിശം ഇതേ പോലെ ബിരിയണി ഇണ്ടാക്കിയോക്കി
ആഹ്
അപ്പൊക്കെ കഴിഞ്ഞ് ഫുൾ സെറ്റ്‌ മ്മള് വിചാ പോലൊക്കെ തന്നെ നടണ്ട് സീനൊന്നുല്ലാ ഒക്കെ കയിഞ്ഞ് വെളമ്പാൻ നോ പ്പൊങ്ങട് കഞ്ഞി കഞ്ഞീയാണി ക്കുണു ബിരിയാണി മാറി കഞ്ഞിയാണി ആയിക്കുണു
ഹും ഹും
കൊറച്ചിങ്ങനെ വള വളാ ടേസ്റ്റിന് വല്യ കുഴപ്പൊന്നുല്ല്യ പക്ഷെങ്ങെ കൊറച്ച് കോരി തിന്നണ പോലെ നൂഡിൽസ് ഉണ്ടാക്കിയൊരു മൂഡ്
ഉം
അങ്ങനത്തെരു അവസ്ഥ തരണം ചെയ്തു പോന്നു മന്തി ണ്ടാക്കിഓക്കണം ഇവിടെ കുറച്ച് റജ്ജാക്കു ടീമൊക്കെ വന്നീക്കുണ് കൊറച് ഫ്രണ്ട്സും മഹിമാണികളുണ്ട് അതിഥികളുണ്ട് അപ്പോ ഓൻ ഇങ്ങനെ പറഞ്ഞ് ഞമ്മക്ക് നാളെ ചിക്കൻ ഇവ്ടുന്ന് ചുട്ടാലോ? കോയി രണ്ടിലാണ്ട് കൊട്ന്നുങ്ങാണ്ട് ഫുള്ള് ചു ട്ടിര്ന്ന് തിന്നാലൊക്കേ പറഞ്ഞിന് നമ്മക്ക് കൊറച് മന്തിണ്ടാക്ക ഒക്കെ പറഞ്ഞോക്കിക്ക്ണ്
ഓള് ഓന്റെപ്പം പോയിക്കാണ്ടാണ് കിഷൻഗഞ്ച് പോയിട്ട് ഇവിടുന്ന് കിഷൻഗഞ്ചി വരെ പോയി ഏയ് മന്തിക്ക് പോയതേനി ഇന്നട്ട് അവിടെ പോയപ്പോല് ഓല് പറായാണ് ഒരണിക്കൂർ കാത്ത്ക്കണം അപ്പൊ പിന്നെ ഒരു മട്ടൻ ബിര്യേണി അടിച്ചു പോന്നു അന്ന്
ശരിക്ക്‌ ഇപ്പ അന്റൊരവസ്ഥ എന്ന് പറഞ്ഞാല് തിന്നും വേണംന്നാ തിന്നാൻ കിട്ട്ണൂല്ലാ ർഞ്ഞീലേ
അങ്ങനെല്ല നമ്മളണ്ടാക്കാണെങ്കി നമ്മക്ക് തിന്ന. ഇപ്പ വെച്ചുണ്ടാക്കാൻ പഠിച്ചു മനസ്സിലായൊഅൻക്ക്
ഉം ഏതായാലും ഇമ്മാന്റെ ചോറ് നല്ല മിസ്സെയ്യ്ണ്ടാവും കുട്ടി
അതെ, ഓഗസ്റ്റിലാണ്ട് വന്നിട്ട് വാണം പൊളിച്ചടക്കാൻ ഇജ് ചെലപ്പോ ഇന്നെ കണ്ടാ തിരിച്ചറിഞ്ഞോളണന്നൂല്ല അങ്ങനത്തെ കോലത്ത്ക്ക് എത്തീക്ക്ണു ഞാൻ
അപ്പൊ എന്താ താടീം മീസിം ഒന്നും വെട്ടലില്ലേ മറ്റേ ഒരു ജങ്ങായിവന്നി
അതെല്ലാ മെലിഞ്ഞൊരു വാത്ത്ക്കയിക്ക്ണു അന്നെങ്കാട്ടിലും മെലിഞ്ഞുക്ക്‌ണു ഞാൻപ്പോ
മൊതലായല്ലോ ഈ ജിമ്മ്ക്കും പോണ്ട ഡയറ്റ് പ്ലാനും വേണ്ട
ആഇണ്ടാക്കിയ തടെക്കെഞ്ഞി തീ ച്ച്ണ്ടാക്കി എടുക്കണ്ടാമുത്തേ ആലോയ്ചുമ്പോ തന്നെ ബേജാറാ ജ്ജിതിന്റെ എടക്ക്‌ ഇങ്ങനെ മന്തി വിളിച്ച് കൊതിപ്പി ജ്ജാ മാനാളം വുളി വിളിച്ചാണ്ടല്ലോ ഞാൻ അവ്ടെ വന്ന് കൊരളി എടുക്കും ആഹ്
ചേങ്ങായി, ഇത് ഇത്ര വല്ല്യയ പണിയിള്ള കാര്യംഒന്നല്ല ഈ തടി കൂടാനെ ഇജൊക്കെ പെ പെട്ടെന്ന് കൂടണെസയിസാ സാറായിട്ട്അങ്ങട്ട് തിന്ന പെട്ടെന്ന്അങ്ങട്ട് കൂടും
ഞാൻ പാകത്തിലിങ്ങനെ നിക്കും നമക്ക് പിന്നെ എന്നും പരിപാടി ഉണ്ടായതുകൊണ്ടേ ഒരു നെൽ നിന്നിന്ന്പോകും
അപ്പൊ ഇജിന്റെ ഒരു അവസ്ഥാലോ യ്ച്ചോക്ക എത്രതിന്നാലും തടിക്കൂല തടിമ്മെ ഒന്നും കാണൂല ഇന്നാ ഉസാറായി തിന്ന്ണൂണ്ട് ഏഹ് അങ്ങനൊരവസ്ഥേണ് ഇപ്പ ഇള്ളത്
പെട്ടെന്ന് തടിച്ച്ണോലെ പൂതി എന്തേക്കാരം അറ്യോ കൊറേ തിന്നണം പക്ഷേ തട്ച്ചാൻ പാടില്ല ന്നെക്കാരം ഇനി തീരെ തടിച്ചാത്തോലെ പൂത്യന്തേക്കാരം അറിയോ എത്ര തിന്നാലും കാെർച്ച് തിന്നാം തടിമ്മെ പുടിച്ചീന്നെങ്കി അങ്ങനെക്കാരം
സത്യം പറഞ്ഞാഅത് ഓരോ ചിന്താഗതിന്റെ മാറ്റാണ്ല്ലേ
എക്സാക്ട്ലി ഇത് അങ്ങനേണല്ലോ ഇതിപ്പേ എല്ലതും പഠച്ചാേന് എല്ലാർക്കും കൊടുക്കൂലല്ലോ അയിന്റെ ഭാഗായിട്ട് ഇവിടെ കയ്യിൽ പെട്ടതാണ്പ്പൊതൊക്കെ ഒന്നാണ്ട് ണ്ടാവുമ്പൊ ഒന്ന് ഇങ്ങണ്ടും കുറവും കൂടുതലൊക്കെ ഉണ്ടാവും.
അത് ശരിയാ ഇതിപ്പോ എല്ലാരും എല്ലാർക്കും കൊടുക്കാ ന്നുള്ള
അല്ലാ ന്നട്ട് ഇപ്പൊ എവിട്ക്കാ പോണേ
എവിടുക്ക പോണോയ്ച്ചാ ഇന്ത്യൻ ഫാമിലി അല്ല ഇന്ത്യൻ ഫാമിലി ഇന്ത് അറേബിയ മജീദൊക്കൊക്കെ അറേബ്യൻ മജിലിസിലേക്ക് അവടെദൂരല്ലേ ഇത് ഇവിടെ എടുത്ത് നമ്മള നെല്ലിക്കുത്ത്മ്മള അങ്ങാടി തന്നെ ആവുമ്പ ളേ ബടെ ഇന്ത്യൻ ഫാമിലിയോ അതല്ലെങ്കില് അതിന്റെ അപ്പുറത്ത് മറ്റേ ഒരു ബ്രോസ്റ്റുങ്ങട ഇണ്ടവിടെ പോയി ബ്രോസ്റ്റോ എന്തേലൊക്കെ കഴിക്കണോ ഏഹ് ത്ഇപ്പൊ അന്നോട് ഇങ്ങനെ പറയുമ്പോ അന്റെ ഒരു ഇത് ഇനിക്ക് മനസ്സിലാവണ്ട് അന്റെ സങ്കടോം ആ ഫീലിംങ്സ് ഒക്കെ
ഇനിപ്പ നമുക്കൊരു ബിസിനസ് ന്ന് ള്ള നിലക്ക് നമുക്ക് ഇവ്ടെ തൊടങ്ങിയൊക്യാ വിജയിക്കോന്ന് അറിയീല ഇവ്ടെ ചായൊക്കെ ചായക്കൊക്കേ ഇ ഇവിടുത്തെ ആൾക്കാര് കൊറച്ച് ചായേ കുടിക്കുള്ളൂ
ആഹ് ചെറിയ ഗ്ലാസ്സിലല്ലേ അയിൻക്കറിയാ
വല്ലാതെ ചായൊടിച്ചൂല നമുക്ക്പ്പ ഒരു നല്ലൊരു കിടിലൻ ചായയാണെന്നുണ്ടെങ്കില് നാലഞ്ച് ക്ലാസ് നമ്മള് കുടിച്ചും സീനൊന്നൂല്ല ചായ കുടിക്കാൻ പോയ നമ്മളൊന്ന് കുടിക്കൊള്ളൂ കടിമ്മെ ഞമ്മള് ഏഹ് ഫോക്കസെയ്യും പക്ഷെ ഇവിടെ അങ്ങനെല്ല ഈ ചായക്ക് കടി ഇണ്ടവാ പൊരിക്കട്യാളോന്നല്ല ബിസ്ക്കറ്റേക്കാരം ഞാനൊക്കെ എന്തായാലും രണ്ട് ചായ കുട്ച്ചലാ ഓ അർഞ്ഞാതിരി നമ്മളോട്ത്ത പോലെ വള്ളം ചേർത്ത പാലല്ല നല്ല കിഡിലം പാലില് തൾപ്പിച്ചെ അതാണെങ്കി ആ സത്തയോട് കൂടി കിടിലം ചായ അർഞ്ഞാ ഒരൊന്നൊന്നര ചായ
ഓല്ക്ക് ഓൽക്ക് തോന ചായ വാണ്ട പക്ഷെ എടക്കെടക്ക് ചായ വാണം.
ആ ഇള്ളത് മര്യാക്ക് സെറ്റ് സാനയ്ര്ക്കണം
ആ ഞമ്മക്ക് ഒര് ചായട്ടിയാ പിന്നിം ആ ചായമ്മേ ചായ അങ്ങനെല്ലേ ഓൽക്കങ്ങനെ എട വിട്ട് എടക്കെട് ക്ക് ങ്ങനെ ഒര് ചായ ങ്ങനെ കുടിച്ചാല് ഒരു പവറാണ് തമ്പാക്കുല്ലെ ഔടെ
ഔ ഇല്ലേന്നോ അതല്ലേ ഒള്ളൂ ഒര് കല്ല്യാണം വരീ പോയാല് നമ്മള്ടെ ഡെസേറ്റ് ഡെസേട്ട് എന്താണ് ഏ ഞമ്മള് കൊടുക്കൂലേ പ്പെ ബിരിയാണി ത് കഴിച് കയ്ഞാ നമ്മളെ ഫുഡ്ഡിങ് മെയ്ൻ ഫുഡ്ഡ് കാര്യങ്ങളൊക്കെ കഴ്ഞ്ഞിട്ട്ണ്ടെങ്കില് അതികൾക്ക് ഡെസേട്ട് നൽകല്ലോ ഇവടങ്ങനെ ഫുഡ്ഡിങ്ങോ അല്ലെങ്കി ഐസ് ക്രീമും എന്തേലൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ടാവല്ലോ അതേപോല ബട ണ്ടാവും ഒര് മേശമെ ന്നർച്ച് വെറ്റിലിം അടക്കിം പോലിം മാറ്റി എച്ചിക്ക്ണ് ഈ തമ്പാക്കിന്റെ പേക്കറ്റാള് വേറെ രണ്ട് മൂന്ന് ഐറ്റം പേക്കറ്റ് ഇണ്ട് അടിഞീതും അല്ലാത്തും അങ്ങനൊക്കെ അതൊക്കണ്ടാവും വേറെ ആ
പണ്ട് ഞമ്മളവ്ടിം ഇണ്ടായിരുന്നു ഇത്രത്
അതെനെ ഇബടൊക്കെ ഏകദേശം മ്മളെ പണ്ടത്ത കൾച്ചറാടാ
വീടാരോസാ ഞങ്ങള്ങ്ങനണ്ടാവും
അ അ അ അവ്ട ഇണ്ടാവും ഒര് ഇരുവത് കൊല്ലത്തെ മുന്നത്തെ കേരളാണ് പ്പൊ ജെൽ ഇജൊന്ന് ആലോയ്ചോകാ അന്റെ ചെർപ്പത്തിലൊക്കൊര് വെറൈറ്റി അർഞാ എന്തയ്കാരം ഒര് കടക്കെണ്ട്ന്ന്ണ്ടെങ്കി കടന്റെ സൈഡില് വല്ല്യ ഫ്രെയ്മിലൊര് പൊഴൻ്റെ അല്ലെ വെള്ളച്ചാട്ടത്തിന്റെ നല്ല മരങ്ങള ചിത്രം ഒര് ഓട്ടർഷകേറിയാ ഓട്ടർഷന്റെ ഒര് സൈഡില് അങ്ങൻത്ത ചിത്രം ഓർമണ്ടൻക്ക്
അ
അതൊക്കെ വ്വടെപ്പം കളിപ്പിക്ക്ണൊള്ളു
ആഹ് അതൊക്കെ ഇവടെ പ്പം കളിപ്പിക്ക്ണൊള്ളൂ ഞാൻ ആലോയ്ച്ചപ്പെ ഏ
പേക്കറ്റ്
അത്ണ്ട് അത്ണ്ട് ന്നല്ലെ തൊലിമ്മക്കൊട്ടി പുടിച്ച്ക്ക്ണെ ഇൻഫിറ്റ് സാനങ്ങള് അതാണ് ഇവടെ ട്രൻ്റ് ആ ആ